ഹലൊ
ഹലോ
ഹായ് എന്തല്ല
എന്തെക്ക്യാ വിശേഷം
നല്ലന്നെ ഇങ്ങക്കോ
ഏഹ്
ഇങ്ങളെ പാടെന്താ
ആഹ് നല്ലത് അങ്ങനെ പോണു
ചോറില്ലേ രാത്രേക്കിള്ളെ
ആഹ് ചോറൊക്കാക്കി
ആക്ക്യേന്ന്
ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇണ്ടായ്ര്ന്നില്ല പിന്നെ വെ ച്ച്റ്റില്ല മീനും മേടിച്ചിട്ടിണ്ടേരുന്നു പിന്നെ ബീഫും കോഴിയൊന്നും വാങ്ങിയില്ല എല്ലാൺ ഫ്രിഡ്ജിലിണ്ട് ഞാ എടുത്തില്ല ഞാന് മീനാഎടുത്തത് ചിക്കനെടുത്തില്ല ഉം
ആഹ് എന്താ ഇണ്ടാക്കാനായിട്ടില്ലാ പതിനൊന്ന് മണിയാണോ നിങ്ങൾടെ
ഇൻ ഇണ്ടാക്കിട്ടിണ്ട് സ്പെഷ്യലായിട്ട് ഇണ്ടാക്കിയെന്താ സ്പെഷ്യല്ന്ന് ചോദിച്ചപ്പളേ
ആഹ് അങ്ങനെ മക്കളെല്ലാം ഉറങ്ങിയാ
ആഹ് ഇല്ല ഇല്ല ഇല്ല മക്കളൊക്കെ ഒറങ്ങുമ്പോ കൊറച്ച് എത്തര് വൈകും പത്ത് പത്തര അഹ് ക്ക്യ പതിനൊന്നാവും ഒറങ്ങുമ്പൊ കെടക്കുമ്പൊ പത്ത് മണി ആയാലും സംസാരിച്ചങ്ങനെ കെടക്കുമ്പൊ പതിനൊന്ന് മണിയെക്ക ആവും
ഏഹ് വെക്കേഷനൊക്കെ എങ്ങനെണ്ടായിരുന്നു ആഹ് ഇവിടം പന്ത്രണ്ടണി എന്തായാലും കഴിയും ഇപ്പോ വെക്കേഷനായിട്ട് വീട്ടില് താത്തമാരെല്ലാരുണ്ട്.
ആഹ്
എല്ലാരും വന്നിട്ട് കെടക്കുള്ളൂ
ആഹ് പിന്നെ വിര്ന്നോയതാ വീട്ടി പോയതാ വീ ട്ടില് പോയതാണോ നീ വീട്ടിലാണോ താത്ത ആഹ് താത്തമാരൊക്കെ വന്നിട്ടുണ്ടായ്ന്നില്ലേ വിരുന്ന് ആഹ്
ആരെല്ലാം വീ ട്ട്ക്ക് വന്നിട്ടെണ്ടാര്ന്ന്
ആഹ് വീട്ട്ന്ന് വന്നിട്ടെണ്ടായ്ര്ന്നല്ലേ അങ്ങനെ പിന്നെ വേറെന്തുവാ ഇങ്ങക്കെന്തായിരുന്നു സ്പെഷ്യല്
ഞാനിപ്പോ പൊർത്ത് പോയി വന്നേള്ളൂ ഡ്രസ്സ് എടുക്കനി ഈദിൻ്റെ പർച്ചേസിങ്ങല്ലാം കഴിഞ്ഞ ഡ്രസ്സിൻ്റെ
എങ്ങനേ
ഈദിന്റെയൊ പെർച്ചേസിംഗ്
ആഹ് അതെ അതെ വാങ്ങിയോ കിട്ട്യോ നല്ല നല്ല ഡ്രസ്സ് കിട്ട്യോ
ആഹ് ഞാൻ അയ്നാറ്റ് പോയതല്ല ഇൻക്ക് ഇൻ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. മറ്റന്നാള് മുതല് അപ്പം അതിന് കുറച്ച് ഡ്രസ്സ് എടു ക്ക‌ണണ്ടോയിനു അങ്ങനാ പിള്ളേർക്കെന്നു പറഞ്ഞ് ഡ്രസ്സ്‌ എടു ക്കാതെ രണ്ട് മൂന്ന് ടോപ്പ് ഓൾ
ആഹ് നോർമലി ആഹ് കാഷ്വലി ഇടാൻ പറ്റിയത് ഇല്ലേ ഉം ഉം എന്തുട്ടാണ് ഇല്ല എടുത്തില്ല
വല്യ പെർന്നാൽണൊരു ഷാറില്ലാന്ന് തോന്നുന്നാ
ആ ആർക്കും അതെ അതെ പെട്ടെന്ന് ആയതുപോലെ ചെറിയ വരുന്നാൾ കഴിഞ്ഞ്
ആഹ അദ്യോക്കാ കോളേജ് സ്കൂളും കോളേജൊക്കെ തുറന്നിട്ട് അതിനായിട്ടൊരു സ്പെഷ്യൽ ലീവല്ലേ വര്ന്നെ ബല പെരുന്നാള് പറഞ്ഞിട്ടത് അപ്പോം അങ്ങനെയൊന്നുമില്ല ഈ വെക്കേഷനിൽ തന്നെ അത് മിക്സ്ഡ് ആയാലേ
ആഹ അതെ
എല്ലോ ഈ ചെറിയ പെരുന്നാളും വല്യ പെരുന്നാളൊക്കെ ഈയൊരു വെക്കേഷനുള്ളില് തീരുമ്പോം അന്നെ ചടുപ്പ് പോലെ ഫീൽ ചെയ്തു.
അപ്പൊ അതിനൊരു ഇത് ഇത് തോന്നുന്നില്ല.
ഉം അല്ലെങ്കില് കോളേജ് സ്കൂള ലീവ് കിട്ടുമ്പോ ആവു ഭയങ്കര ഒരു സന്തോഷല്ലെ ലീവ് നിങ്ങള ഇനി എപ്പോളാ പർച്ചേസ് പോവന്ന ബസല്ല.
ഏ ഞാന് മക്കളും ഇതേപോലെ വേണ്ട പറഞ്ഞൊണ്ട് നി ണ്ട് എടുക്കണണ്ടായാലോ അവള് മോള് പിന്നെ അതേപോലെ ഇനിപ്പോൊ സ്റ്റെല്ലൊക്കെ ഉം ആ വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് പോയി കൊഴപ്പൊന്നുംല്ല ആ അങ്ങനെ പൊറല് ചൂടായതണ്ട് പൊറത്തന്നു എറങ്ങാനൊന്നും പറ്റിയില്ലേ നല്ല ചൂട വെയിലല്ലേ പൊള്ളി പോവല്ലേ.
ഇപ്പൊ രണ്ട മൂന്ന് ദിവസയിട്ട് മഴല്ലോ അല്ലേ.
ആഹ് ഇപ്പൊ കുറച്ച് മഴ ഇന്നിപ്പ ചൂ പയിലാണ് അപ്പൊ ചൂടുംന്തോ നല്ല ചൂടും
ഒക്കെ ഇവിടെന്ന ന്ന് വെയില് ക്സിയില്ല രാവിലെ മുതലേ മോടിയണ്ടുണ്ടായ ക്ലൈമറ്റ് ഇവിടെ രാവിലെ മുതലേ വെയില് വന്നിക്കന്നെല്ല രാവിലെ മുതലേ മൂടിയണ്ട്ണ്ടായ.
ആ അങ്ങനെയണ്ല്ലേ?
അപ്പൾ അതിനോട് വലിയ ചൂടല്ലായിന അതുകൊണ്ടന്ന് പുറത്തിറങ്ങി പോയല്ലേ വീടെ തന്നെ ചടഞ്ഞ് കുത്തിരക്കുനു പറ്റ.
ഉ ഉ പിന്നെ ഡ്ര അങ്ങനെ ടെക്സ് ജെൻസിലോക്കെ തിരക്കുണ്ട. ടെക്സ്റ്റൈൽ തിരക്കുണ്ടോന്ന് ചദിക്കാം.
ആ നല്ല തിരക്കുണ്ട് ഞാൻ ക്യാഷ് ഡെലിവറി ക്യാഷ്ൽിവറി എടുക്കാൻ പോയിരുന്നു തന്നെ വ കെ ജി എയ്റ്റ് ഡബിൾ നയൻ കിട്ടു പറഞ്ഞിട്ട് അങനപോയർന്നു
ആഹ്
അപ്പ അവിടെ ഭയങ്കര ബൾക്ക് ആയിന ആൾക്കാാര് നിറച്ചണ്ടായിന
അതെ ആഹ അ ശരി
ഈ ആൾക്കാർ ഇങ്ങനെ ബൾക്ക ആയിട്ട് നക്കുമ്പോ മെസ്സിയി നിക്കല്ല ഇപ്പൊ എസി ഏസി ട്ടാത്തപോലെ ഫീല് ചെയ്യും ഭയങ്കരമായിട്ട് വേർുക അങ്ങനത്തെെല്ലാം പോകുമ്പോ.
ആ അങ്ങനെ പാാന്റും ടീഷർട്ടും പാൻറ ആ അടുത്ത
ഷർട്ട് പാൻ്റ് എടുത്തിക്കില്ല പാൻറ് രണ്ട് മൂന്നാലല് എണ്ണ ഇടാം ജീൻസിൻ്റെ തന്നെ ഡിഫറൻറ് കളേഴ്സ്.
അ
ഷർട്ട് ടുത്ത് അങ്ങനത്തെ മൂനാലാണം എടുത് പിന്നെന്തൊക്കെ നിങ്ങള്ൾ വർത്താനം.
ആ നല്ല വർത്താനം നീ കോഴ്സ് ഏതെടുത്തത് ഇന്റേൺഷിപ്പ്
ഞാൻ പോളിടെക്നിക് സ്റ്റുഡന്റാ
ആഹ ഓക്കേ ഓക്കെ ആ
അപ്പം അതില് ടു ഇയേർ്സ് എ ഇന്റേൺഷിപ്പ് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ ത്രീ വൺ ആ ട്വൻറ്റിവൺ ഡേയ്സും സെക്കൻഡ് ഇയർലേ വൺ മൻന്തു ഫുള്
ആഹ് ആഹ് ആഹ്
പ്പതിനൊക്കെ കളർ ഡ്രസ്സ ആണല്ലോ വേണ്ട എല്ലാത്തും കോളേജ് പോഉമ്പോ യൂണിഫോം എന്നെ ആയോണ്ട് തരക്കേട് ഇല്ലാതെ പോയേ ഇറന്റേൺഷിപ്പ ആകുമ്പോ കളർ ഡ്രസ് എന്നെവാണല്ലോ?
ആഹ് ആഹ്
പോർക് രണ്ട് മൂന്നെണ്ണം വാങ്ങി ഇനി വാങ്ങണം രണ്ടെണ്ണം കൂടി
ആഹ് ഇത്താത്തമാര് വന്നിട്ടൊക്കെ എങ്ങനെ സ്പെഷ്യല് ഫുഡ് ഒക്കെ ഉണ്ടാക്കോ വീട്ടില്
എന്റെ ഇത്താത്ത നല്ലൊരു ഫുഡ്ണ്ടാകു ഓര്‌വന്ന്ബീഫ് മന്തി ഉണ്ടാക്കി നല്ല ടേസ്റ്റ്ണ്ടായിരുന്നു.
ഏഹ് അഹ് ശരി
ഓര്നല്ല ഫുഡ്ണ്ടാക്കും.
ഏഹ് ബീഫ് മന്തിലെ
ഉം
ആഹ് പിള്ളോരൊക്കെ ആയിട്ട് നല്ല ബഹളയിരിക്കുല്ലേ വീട്ടിൽ നല്ല രസയിരിക്കും വിര്
ഇപ്പൊ വീട്ടില് റീസന്റ് ആയിട്ടാറില്ല ഞാൻതനെ ഒരു താത്താ ഉള്ളു ബാക്കിയുള്ള ഓല് ഓല് വേറെ ഭാഗത്തക്ക് ഡ്രസ്സ് ടുക്കാൻ പോയിക്ക്ണ്ട് നി പ്പളാ വരാന്നു അറിയില്ല
ഏഹ് അഹ് ശരി ഒന്നിച്ച് പോയില്ലപ്പങ്ങള് ങ്ങള് എല്ലാരും
അല്ല ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങള ഇവിടെ കേജ് കണക്കായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഡ്രസ്സ്ന്ന് അങ്ങനെ അവട്ക്ക് പോയേന് മറ്റുള്ളാല് അങ് ഞ്ഞം കസിൻ്റെ കല്യാണം വരുന്നുണ്ട്
ആഹ്
മൂന്നാലോസ് ത്തെ പരിപാടിയാ അതിന്റേതായ ഡ്രസ്സ് കൊടുക്കാൻ ഓലു പോയി ഇഞ്ഞ്പ്പ ഞങ്ങക്ക് പോണം. ഉം അതിപ്പോ അവിടെ ണ്ടാവൂലല്ലോ?
ആഹ് അതെ അതെ
ഇനിപ്പോ അയ്നായിട്ട് വേറെ എറങ്ങണംവിചാരിക്കുന്
ആഹ്
ങ്ങള് ഈദിനെന്താ മെയിനായിട്ട് ഡിഷ്ല്ലാം ണ്ടാക്ക
ഇഹ് ഞ ഞാന്പൊ അങ്ങനൊന്നുല്ല ബീഫ് ബ് ര് ബിരിയാണിയോ അല്ലെ മട്ടൺ ബിരിയാണി മന്തി അങ്ങനെല്ലെലൊക്കെ വെക്കും കഴിഞ്ഞ ചെറിയ പരുന്നാള്ന് മട്ടൺ ബിരിയാണി വെച്ച
ആഹ് മട്ടന്എല്ലാരും കൂട്ടൂ വീട്ടിലെല്ലാരും മക്കളല്ലോ? ആഹ്
അവിടെ എന്താണ്ടാക്കുന്നെ
അറിയില്ല ചെറി പെരുന്നാക്ക് കൂന്തൽ അല്ല ആഹ് കൂന്തൽ ബിരിയാണി അങ്ങനെ വേറെന്തോക്കോ ഏനി
കൂന്തളോ?
ആഹ് കൂന്തളോണ്ട് ബിരിയാണിണ്ടാക്കി ചെമ്മീൻ ഫ്രൈ ആക്കി പിന്നെ വേറെ എന്തോ ഒരു മീനും കൂടിയും പൊരിച്ച് മീനോണ്ടായിരുന്നു കളി കഴിഞ്ഞ പെരുന്നാളിന്‌
ഏഹ് അഹ് ശരി അങ്ങനല്ലേ? കൂന്തള് പിന്ന ഞാൻ കൂന്തർ ബിരിയാണി വെക്കുന്നത് ആദ്യയിട്ട് കേൾക്ക ട്ടോ?
ആഹ് വെക്കും ന്നാല്ഞാനും ആദ്യയിട്ട് കേൾക്കാ നല്ല ടേസ്റ്റാ
അതെ കൂന്തൽ ബിരിയാണി നമ്മള് മസാലൊക്കെ സാധാ അതിലോക്കെ ഇടുന്നല്ലേ മീൻ ബിരിയാണി വെക്ണ പോലെ തന്നെയിരിക്കുംല്ലേ
ആഹ് ഈ കൂന്തൽ പറയുന്നെ റബ്ബർ പോൽത്തെ സംഭവല്ലെ അത് സെപ്പറേറ്റ് വേവിക്കൊ അങ്ങനെ എന്തേ ചെയ്യ് തോന്നുന്നു
അങ്ങനെ അത് വേവുമ്പോ റബറ് ആവണ്ടോ ബിരിയാണി വെക്കുമ്പളും അങ്ങനെ തന്നെയല്ലേ.
ആഹ് ചാല ടേസ്റ്റാ നമ്മളെ കുറ്റേന്നതിനെക്കാട്ടും അടിപൊളി ടേസ്റ്റാണ്.
ഏ എന്നാന്ന് ഇനി അതൊന്ന് ട്രൈ ചെയ്തോക്കണം.
ഉം...
നിങ്ങള അത് അതാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയെ? ചെറിയ പെരുന്നാളിന്.
ആ ചെറിയ പെരുന്നാളിന് ഫുള്ള് മീനോണ്ടുള്ള കളി ഏന് ഇവിടെ.
ഏഹെ...
ഞാൻ പൊതുവെ മീനൊന്നും കിട്ടാത്തൊരു വ്യക്തിയാ. കൂന്തൽ കൂട്ടും, പക്ഷേ കൂന്തല്, അയില അങ്ങനത്തൊക്കെ കൂട്ടൊള്ളൂ ഈ മത്തി- കോര അങ്ങനത്തെ സാനൊന്നും തൊടു പോലുല്ല, ഇഷ്ട്ടല്ല. എന്നിട്ട് ഞാൻ തല്ലേന് ഈടാ. പെരുന്നാക്കൊക്കെ മീന്തൊന്നും വേണ്ടെന്നല്ലെ പറഞ്ഞത്‌.
ആഹാ.
പക്ഷെ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ആ ശരി.
കൂന്തൽഫ്രൈ എല്ലാക്കി നല്ല- ടേസ്റ്റല്ലേ കൂന്തൽ നെറച്ച- പൊരിക്കുന്നതല്ലോ-
ന്തേ? ഫിഷ് മാത്രം വരുന്ന ഒരു- റെസ്റ്റോറന്റ് വല്ല, വി പി റെസ്റ്റോറന്റ് വന്നിട്ടുണ്ട്. നമ്മളെ വീടിന്റെടുത്ത്, ഉം...
ആ അപ്പോ സുഖായില്ലേ? അവിടാണെങ്കില് ഫ്രഷ് സാധനല്ലേ കിട്ടുവ. ക്ലീനു ആക്കി.
ആഹ. ഞങ്ങളെ ഗെറ്റ് ടുഗെതർ ഏ ഗെറ്റ്- ടുഗെതറെല്ല മീൻസ് ഞങ്ങളെ ഗ്രൂപ്പന്ന് കുറച്ച്- ഒരു ചെക്കണ്ടേന്നു അവന് യു. കെന്ന് വന്നപ്പോ എന്നാ ഒന്ന്- കൂടല്ലേന്ന് പറഞ്ഞിട്ട്, ഞങ്ങളൊരു അടുത്ത ബെസ്റ്റ്- ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. പക്ഷെ ആരും വന്നില്ല ഞങ്ങൾ- എപ്പും കൂടുന്നവരന്നെ ഒരു അഞ്ചെട്ട് പേര്. അപ്പോന്ന് അവിടെ കൂടാന്ന്- പറഞ്ഞിട്ട് അവിടെ കൂടി. അടിപൊളി അവര് ആ, അഞ്ചെട്ട് പേരുണ്ടായിരുന്നു. അവന്റെ ചെലവില് നല്ല ഞഞണ്ട്. ഫ്രൈ പിന്നെ ചെമ്മീൻ ബിരിയാണി. ആ പിന്നെന്തൊക്കെയോ ഐറ്റംസ്, ഓർഡർ ചെയ്തിട്ട് അതൊക്കെ ഫിഷിന്റെ വെറൈറ്റി, വെറൈറ്റി. അവിടെ കൊണ്ടന്നക്കണി പാ- ഇന്നിപതിന് ആഹ അതെ അതെ ഉം. നല്ല ടേസ്റ്റ് ഉണ്ട് ഒര് എട്ടായിരം രൂപ- ഒക്കെ ആയിക്കിട്ടണ്ടാവും അവന് അന്ന- ത്തെ ചെലവ്.
ആഹ.. അന്ന് പിന്നെ, പിന്നെ വൈകുന്നേര വേറെ പിറ്റേ ദിവസം വേറെ ചെന്മാര് വരുന്നുണ്ട് പിന്നെ അവരെ- കൊണ്ടുപോയി അന്ന് രാത്രി ഞങ്ങള് പകലാ പോയത്. പിന്നെ അവര് വേറെ ചെക്കന്മാര്, അവര് ഒന്ന കൂടാ രാത്രിയും പറഞ്ഞിട്ട്. പെണ്ണുങ്ങളൊന്നു ഇല്ലാതെ. അങ്ങനെ. ആ പെൺകുട്ടികളില്ലാതെ- അവരൊന്ന് അങ്ങനെ കൂടി. എന്തായാലും നല്ല- സീ ഫുഡ് അപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞാ- വിളിച്ചപ്പോ വന്നിട്ട് നമ്മുക്ക് അങ്ങോട്ട് പോകണം. എന്നാ പറഞ്ഞേ? പൊളി ചെമ്മീൻ ബിരിയാണി ഒക്കെ കലത്തില്- കൊണ്ടുവന്നിട്ട് ഉം സീ ഫുഡ് ഞാൻ ആദിയാട്ട് കഴിക്കാൻ പോ-
ആ വെക്കേഷനോ ഒക്കെ എവിടെലും പോയോ? ട്രിപ്പ് എല്ലാം പോയ ഫാമിലി എടുത്താ.
ഏ വെക്കേഷൻ അങ്ങട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. നമ്മളവിടെ ആ- ഹസ്ബൻഡറ് ഇവിടെ എല്ലാവരെയും കൊണ്ടയി പിന്നെ മക്കളെയും കൊണ്ട് ഇവിടെരു- ചെറിയരു പാർക്കുണ്ട് അവിടെ പോയി. അത് ഉം ആ നാല് മണിക്ക് വെയില് പോയതിന് ശേഷം ആ പൂളില്ലന്ന ഇറക്കിട്ട് അങ്ങനെ തിരിച്ച് കൊണ്ടുവന്നു വൈന്നു പോഴേടെ അടുത്ത് പാർക്കിനടുത്ത് അപ്പൊ ഒരു വൈബിന് വേണ്ടിട്ട് അവിടെ അങ്ങനെ പോയിരിക്കും എല്ലാരും അങ്ങനെ ഫ്രീ ആയിട്ട് ഇണ്ടാക്കിയരു
സ്കൂളെല്ലാം തൊറക്കാനായില്ല മക്കൾക്ക്
ആഹ് അതെ അതെ സ്കൂളൊക്കെ തുറ
ഓർക്കെല്ലാം വാങ്ങിയാ നോട്ട്ബുക്ക് ബാഗ് ബോട്ടലിസ്
പ്പിച്ചട വെച്ചിട്ടുണ്ട് ഇനി ബുക്കൊക്കെ പൊതി- എങ്ങനെ
ജൂൺ ഫസ്റ്റിനല്ലേ
ആ ഫസ്റ്റ് സെക്കൻഡാ അറിയില്ല പറഞ്ഞില്ല എന്നാ ഞാൻ ഡേറ്റ് നോക്കിയിട്ടില്ല ജൂൺ ഫസ്റ്റ് തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ തൊറക്കായിരിക്കും അറിയില്ല
ഈ ഒരു അക്കാദമിക് ഇയറിൽ അങ്ങനെ ഒന്നും ലീവ് ഇല്ലെന്ന് തോന്നില്ലേ നിങ്ങ നിങ്ങളെ വീട്ടിക്കൊന്നും പോയില്ല നിൽക്കാന്
ആഹ് വീട്ടിലൊക്കെ പോയി വീട്ടില് മദ്രസാ പൂട്ടിപ്പോ കൊറച്ച് ദിവസം പോയി നിന്ന് പോന്നു പിന്നെ പോയിട്ടില്ല പോയി വരും നിന്നിട്ടില്ല മദ്രസ ഇല്ലേ ഇപ്പൊ നാളെവിടെ ഒരു കല്യാണ ഉണ്ട് അങ്ങന് അതിൽ പോണംന്ന് ഓർക്കണ്
ആണോ അതിന് ഡ്രസ്സൊക്കെ എടുത്തോ